അലോ
അലോ
ആ പറയൂ
ആഹ ഞാനിപ്പോ അങ്ങനെ ആ വെറുതെ എങ്ങനെ ഇുന്നപ്പോ ഒന്ന് വിളിച്ചായിരുന്നു
ആഹ് എവിടെ
എവിടെ ആല്ല അപ്പൊ അങ്ങനെ വക്ക് കഴിഞ്ഞെ വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാഴ്ചല്ലാത്തത് മനുഷ്യനെ എന്നെ കണ്ട ഞാൻടെ ഓട ര ഒെ ആലോചിച്ചച്ച് മകകത്വ അനുഗ്രഹം കീഴിച്ചത് വായിച്ചണ്ടല്ലോ ജന്മനാ കാഴ്ചില്ലാത്തൊ വലിച്ചനാണ്കത്തുള്ളത് അവരുടെയൊക്കെ ഒരു ദൗർഭാഗ്യം എന്ന് പറയാൻ പറ്റല അവർക്കെ
കാഴ്ച പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അല്ലെ നമ്മളൊന്ന് ഒരു കണ്ണടച്ചാ ഒര് കണ്ണിലെന്തെങ്കിലും ചെറിയാെര് കരട് പെട്ടാ പോലും ഞമ്മക്ക് എത്രത്തോ ളം ബുദ്ധിമുട്ട്ണ്ട് അല്ലെങ്കിലൊര് ഒരു ക ഒര് പിന്നെ കണ്ണ്ല്‌പ്പ ഒര് ഒരു കുരുണ്ടാവല്ലോ മ്മളെ കണ്ണില് അ ഒരു ണ്ടായെങ്കി തന്നെ നമ്ക്കാ കണ്ണ്ന് ഒന്ന്ങ്ങനെ ന് തായി ന്ക്കും ഒര് ബ്ലർറായ്ട്ട് അപ്പൊ തന്നെ നമുക്ക് എത്ര ത്രത്തോളം ബുദ്ധിമുട്ട്ണ്ട്ന്ന് മനസ്സ്ലാക്കാ അപ്പ തന്നേ നമുക്ക് എത്രത്തോളം അതിന് കാഴ്ച്ചെടെ പ്രധാനം മനസ്സ്ലാവണമെങ്കി ചെറ്യേരു ഒരു ചെറിയൊര് ഉൺല് പോലെ അല്ലെങ്കി ഒരു കുരു വന്നാ മതി കണ്ണ്ല് കാഴ്ച്ചെക്കെത്രത്തോളം പ്രധാന്യണ്ട് നമുക്കത് മ